ഹലോ കേൾക്ക്‌ണില്ലേ ആ ഇണ്ട് ണ്ട് സുഖല്ലേ എന്തൊക്കെ വിശേഷം
ഉണ്ട് ഇപ്പയിഞ്ഞാ നല്ല വിശേഷം
ക്കെ കഴിഞ്ഞോ ഊണൊക്കെ കഴിച്ചിട്ട് ഇവടെ വിശ്രമി ഇരിക്കാണ്
ആ ആ എന്താറുന്നു ചോറിന് കറിയൊക്കെ
ചോർന് ഇന്ന് മീൻ കറിയാണ് ഇന്ന് മത്തി ക മത്തി കിട്ടിനി അത് കറി വെച്ചു കാബേജ് ഉപ്പേരിണ്ടാക്കി പിന്നെ അച്ചാറും പപ്പടം അങ്ങനെ ഇണ്ടായിനീ പ്പം കുട്ട്യേളൊക്കെ സ്കൂൾ ന് വരാനായല്ലോ ഇല്ലലെ
ആ വരാറായി
ഇനി അവര്ക്ക്‌ളേ വഴി കഴിക്കാനുള്ള ഇണ്ടാക്കാ കണ്ടേ
പ്രത്യേകിച്ച് ഒന്നും ഇണ്ടാക്കലൊന്നുല്ല എന്തെങ്കിലും ഉള്ളത് കൊടുക്കും
ആഹ് ചോറൊക്കെ കഴിക്കിണ്ടാകു വന്നാല്ലേ
ആ ആ പിന്നെ വേണ്ടല്ലോ ഒന്നുണ്ടാക്കണ്ട
ചോറ് കഴിക്കൂല വന്നയിഞ്ഞാൽ. രാവിൽ തെ എന്തെങ്കിലുണ്ടങ്കിൽ അത് കഴിക്കും അല്ലെങ്കിൽ ബേക്കറി ബിസ്ക്കറ്റാ അങ്ങനെന്തെ
അങ്ങനെക്കണ്ടല്ലേ ആഹ് ആഹ് ആഹ് മഴ അവി അവിടെ രണ്ടാളും ചോറ് കഴിക്കും ഒരാക്കാണ് പിന്നെ ബേക്കറി അങ്ങനെ ന്തേലും വേണം
വേണം
രാവിലത്തെ ദോശ അങ്ങനെ ന്തേലും ഉണ്ടാവോലോ അല്ലെ ആഹ് ചേലെ ദിവസങ്ങളിൽ എപ്പളും ണ്ടാക്കി കൊടുക്കൂല
എപ്പോളെങ്കിലും ണ്ടാക്കും കികൊടുക്കും മഴ ഉം അപ്പ അവരിക്കത് പ ഇന്ന് മഴ ണ്ടായിട്ടില്ല
ആ ഇന്ന് ഇവിടെ ആ ഇന്ന് ഇവിടെ ഒരു മഴ ഉണ്ടായില്ല ആർന്ന് വെയിലാർന്നു
ആ അത് തന്നെ
ഒരുപാട് ഒണക്കി ണ്ടക്കിട്ടുണ്ട്
ആ
ഈ യൂണിഫോമുകളൊക്കെ ആയിട്ട് ഉണങ്ങി കിട്ടാൻ നല്ല പണിയാണേ
പണിയന്ന അത് തന്നെ ആഹ് ആഹ് ആഹ്
ഇങ്ങനെ പോണൂ കൊഴപ്പൊന്നൂല്ല ഇനി വൈകുന്നേരത്തക്ക് ഭക്ഷണം ഇണ്ടാക്കുവോ ചോറ് വെക്കുവോ
വൈകുന്നേരം ചോറൊക്കെല് കൊറവാണ്
ഉം ചപ്പാത്തി അങ്ങനെ എന്തെലും ഇണ്ടാക്കൂല്ലേ
ഇല്ല ചപ്പാത്തി ഇണ്ടാക്കല് കൊറവാണ് ചെലപ്പോ കടേന്നൊക്കെ വാങ്ങിച്ച് ചുടും പാക്കറ്റ് ചപ്പ് വാങ്ങിച്ച് ചുടും
ചപ്പാത്തിയൊക്കെ കടേന്ന് കിട്ടുവല്ലോ
ഇപ്പ എല്ലാം കിട്ടൂല്ല റെഡിമെയ്ഡ് ആഹ് ചുട്ടതും കിട്ടും ചൂടാത്തതും എല്ലാം കിട്ടൂല്ല ദോശമാവ് എല്ലാം റെഡിമേഡ് കിട്ട്
ആ അതെന്നേ ഇപ്പ ആൾക്കാര്ക്ക് ഒന്നും ഇണ്ടാക്കണ്ടോ ക്കെ വേടിച്ച്
പറ്റൂല അത് തന്നെ എല്ല ഇണ്ടാക്ക് ഫുഡ് ഒക്കെ
ആ ഉണ്ടാക്കും ഫുഡുകളൊക്കെ ഉണ്ടാക്കും ഞങ്ങള് അടു അധികം ഒന്നും ഉണ്ടാക്കലില്ല വാങ്ങലില്ല ആ
അതേല്ലേ
ആ ഇപ്പൊ വാങ്ങലില്ല ഒക്കെ ഇണ്ടാക്കെയ്യും എപ്പോളെലും പ്പ പൂതി വരുമ്പോ മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും
ആഹ് ഇവിടീം വാങ്ങിക്കല് കൊറവാണ്
ആഹ് ഇങ്ങക്ക് എന്താണ് ഫുഡ് ക്ക് കറി
ഇന്ന് സാമ്പാറാര്ന്നു സാമ്പാറും അച്ചാറും പപ്പടവും
ഉം ആഹ് മീൻ കിട്ടീട്ടില്ല ഇന്ന്
ഇന്ന് മീൻ കിട്ടിയില്ല ഇന്നലെ മീൻ ഇണ്ടായിർന്നു ഇന്നലത്തെ മീൻകറി കൊറച്ചുണ്ടാർന്ന്
ആഹ്
ഉം ഇന്ന് മീൻ കിട്ടീല്ല. മൊട്ടയൊക്കെ പൊര്ച്ച് പിന്നൊക്ക ചോറൊന്ന് പച്ചക്കറികെണ്ടോ വീട്ടില്
ആഹ് പച്ചക്കറിണ്ട് ചീരണ്ട് തക്കാളി ഉണ്ട് ആഹ് പച്ചമൊളക്ണ്ട് അങ്ങനെള്ള നമ്മക്ക് ക്ക അത്യാവശ്യ വേണ്ടതൊക്കെണ്ട്. അതൊന്നും പൊർത്ത. ആഹ് കൊറ ഇല്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് വീട്ട്ക്ക് ആവ്സ്യള്ളണ്ട്
ഉണ്ട് ആ അങ്ങനെയാണെ നമുക്ക് ആഹ വിഷല്ലാത്ത തിന്നാലാ
അതെ അതെ ഞങ്ങൾന്നെ ചെയ്യല് എന്ത
ആ ഞങ്ങക്ക് ഇവിടെ സ്ഥലമില്ല ഇവിടെ മൊത്തം കട്ടായൊക്കെ വിരിച്ചേക്കണ കാരണം
ആഹ അപ്പൊ സ്ഥലയില്ലല്ലേ പിന്നെ ബേക്കക്കെ ചക്കണ്ട് മാങ്ങ ഇല്ല്യ
മാങ്ങയുടെ സീ സൺ കഴിഞ്ഞല്ല?
ഉം മാങ്ങല്ല മാങ്ങാ മാ ര്ത്തിന്റെ മരന്നെയ് എന്നാലും തബോലെണ്ട് യാ
ചക്കന്തുട്ടായ്യ്ണേ കറ്യേക്കോ?
ഏഹ് ചക്കക്കുരോ. ആ ചക്ക ചക്കകൂ ട്ടാൻ വെക്കും. കുരുയിട്ടിട്ട് കറി വെക്ക് ക്കും അങ്ങനൊക്കെ. പിന്നെ വറുക്കും. ആഹ്
അടേണ്ടാക്കും ആഹ് ഏ ഏ പ്പ ചക്ക ആഹ് ചക്കയൊക്കെ തിന്ന് മടിത്ണ്ടാവുല്ലേ?
ആതെന്നെ ചക്ക തിന്ന് മട്ത്ത്ക്ക്ണ് പഴുത്തതായാലും ഇപ്പൊക്കയിൻമേ വെള്ളം വെലുതിങ്ങനെപ്പം മഴ പെയ്തിട്ട് ചീഞ്ഞിട് വീഴാണ് അയിന്റെ മോളിന്ന്.
ആഹ്
കുട്ട്യാളൊക്കെ വന്നോ സ്കൂൾട്ട്? ട്ട്
ഇല്ല മൂന്നര നാലുമണിയൊക്കെ ആവും വരുമ്മേ. ഉം ഒരാളാറുമണിയാകും ട്യൂഷൻ കഴിഞ്ഞേ ക്കാവരുളു.
ട്യൂഷണ്ട്ല്ലേ ആഹ് എത്രേലാ പഠിക്ക്ണേ ഉം ട്യൂഷന് സ്കൂള് ട്ട് കഴിഞ്ഞിട്ടാ?
സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് ട്യൂഷൻ പോയിട്ടേ വരുളൂ
അതെ
അവിടെ അടുത്ത് തന്നെ ആ സ്കൂളിന്റടുത്തന്നെയാ ട്യൂഷൻ സെന്ററും അപ് അപ്പാ അ അവിടെ പോയിട്ടാണ് ആറുമണിയാകും ഇവിടെ വരന്നെ. ഉം നിങ്ങക്ക് മീൻ കിട്ടാറുണ്ടോ മീനൊക്കെ കിട്ടോ
ആ മീനൊക്കെ കിട്ടും മീനൊക്കെ വരും ഞങ്ങളെ ഇതിലെ റോട്ടിന് മീനൊക്കെ കിട്ടും വാങ്ങിക്കും മീൻ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വരും
ആ ആ അപ്പൊ അടുത്ത് കടകൾ ഒന്നും ഇല്ല
കടകൾ ഉണ്ട് കടകൾ കൊറ- കുറച്ചു അങ്ങട്ട് പോണം
ഇങ്ങട്ട് കൊണ്ടൊരുമ്പോ വാങ്ങിക്കും ലെ
ആ
ആ ആ
അങ്ങനെ വേടിക്കും ഞങൾ
വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായി
വെക്കേഷൻ എന്താ ചൂട് ഒക്കെ ആയിരുന്നു ഭയങ്കരം ചൂടല്ലേ ഈ പ്രാവശ്യം വെക്കേഷന് ഏ ആ ഇല്ലല്ലാ പോയിട്ടില്ലഈ പ്രാവശ്യം ടൂർ ഒന്നും പോയിട്ടില്ല
വീട്ടി തന്നെ ആയിരുന്നു
വീട്ടിത്തന്നെ ഈ ചൂട് കാരണെ
ആ
പെരുന്നാൾ ഒക്കെ ഉഷാറായി എല്ലാരും ഫാമിലി വന്ന് കൂടിട്ട് ഞങ്ങൾ പെരുന്നാൾ കഴിക്കൽ അത് പെരുന്നാൾ ഉം ബീഫ് കഴിഞ്ഞു ഇനി ഒരു ലേ- കൂടിം ഇരിക്ക്‌ണ്ട്
അതാ ആ ആ ഞങ്ങടെ ഒക്കെ അന്നേ തീർന്നു
ആ ഞങ്ങക്ക് പരിപാടി ഉണ്ടാകും ഇടക്കൊക്കെ അപ്പോ അത് ഇടക്കൂല
അപ്പൊ പിന്നെ അത് ബാക്കിയാകും ആ ആ പിന്നെ വേറെന്താ എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ച ഒക്കെ സ്പെഷ്യൽ ആണോ
ഇല്ലല്ലാ അങ്ങനെ ഒന്നും ഇല്ല എപ്പളാ കുട്ടികൾ പറയുന്നത് അപ്പൊ ഉണ്ടാക്കും
ഇണ്ടാക്കി കൊടുക്കും അ ആ ആ
പിന്നെപ്പോ ഓൽക്ക്‌ സ്കൂളില്ലാത്തപ്പോ പ്പളല്ലേ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളില് ഓൽ പറയുമ്പപ്പം ഇണ്ടാക്ക അങ്ങനെ ഒക്കെ ചെയ്യും
ആഹ് ജൂസൊക്കെ ന്നടിക്കോ പൊഴേക് ആഹ് അവടെ ഇല്ല വടെ അട്ത്തൊന്നൂല മ് മ് കൊറച്ച് ദൂരായ്ട്ടെക്കാണ് ക്കക്കടിക്യോന്ന് എല്ലാം അടിക്ക്യോ?
ആഹ് ആഹ് അടിക്കും അടിക്കും ജോ ഒക്കെ ഇണ്ടാക്കും തയ്ക്കും എല്ലും
ആഹ് മക്കള് വന്നാ വരാറായാ
ഇല്ല വരാനാവ്ണൊള്ളു നാലര അഞ്ച്മണി അഞ്ചേമുക്കാല് ഒക്കാവും
അതെല്ലേ ലെയിൻ ബസ്സിനാണ്
ലെയിൻ ബസ്സിന് ആഹ് ഒരാള് ലെയിൻ ബസ്സിനാണ് പിന്നെ പ്പോ ഒരാള് നടന്നിട്ടാ വെരാ. പിന്നൊരാള് വ സ്കൂൾ വണ്ടിക്കും വെരും.
ആഹ് ആ മൂന്ന് പേരും മൂന്ന് നേരാവുല്ലോ വര്ന്നേ
മൂന്ന് നേരാവും. ബസ്സിനാ
ത്ന്ന്ത്ട്ട് വൈകുന്നേരം വര്ഭം ചോറ്ന്നോളു അല്ലേ
ചോറ് വെയ്ക്കൂല ഡാള് ചോറ് കയിക്കും. പെണ്ണിന് ചെലപ്പണ്ട് സ്കൂൾക്ക് കൊണ്ടോഉം രണ്ടാള് കൊണ്ടോഉം മൂന്നാളും ചോറ് കൊണ്ടോ ആണ് സ്കൂൾക്ക് ചെയ്യാ. രണ്ടാക്ക് സ്കൂള്ല് ചോറ്ല്ല
ആഹ്
ഒരാക്ക് സ്കൂള്ല് ചോറ്ണ്ടപ്പൊ ഓള് സ്കൂൾന്ന് ചോറ് വാങ്ങൂല പെണ്ണ്
ആഹ് ഇവടേം വാങ്ങൂല ഇവടേം കൊട്ത്ത് വിടാണ്.
ആഹ് പിന്നെ അവടെ ആർക്കേലും ഒരാൾക്ക് എന്തേലും കി ട്ടി പറഞ്ഞാ ചോറ് കൊണ്ടോവൂല അവൻ പറയും അവിടുത്തെ ചോറ് കഴിക്കാൻ കൊള്ളുലാ തിന്നാന് പറയും അങ്ങനെ പോയിന്ന
മ് വെക്കേഷനെക്കെ ആയിട്ട് വെറുതെ ഇരിക്കാർന്ന്
അതെ വെക്കേഷൻ ഇപ്രാവശ്യം വെറുതെന്ന നേര
അതെ ഞങ്ങളും അതെ അൺ അങ്ങിനെ ഒന്നും പോയോന്നുല്ല ആഹ് ആഹ് വെറുതെ ഇരുന്ന് കഴിച്ച് കൂട്ടി
കഴിച്ച് കുട്ടി അതെ അതെ ഞങ്ങളും അങ്ങനെ തന്നെ കാട്ടിയത് വെറുതെ ഇരുന്ന് കയി ടി ന്നെ
ഇന്ന്ജോലി ഒന്നും ഇല്ലായിരിക്ക ലോ
എഹ്
എന്തേലും ജോബ് ഇണ്ടാ?
ഇല്ല ഇല്ലാ
ഇല്ല വെറുതെ അതാ നമ്മുക്ക് ഓകെ വിട്ട്
അതെ ഇങ്ങക്ക് ഇണ്ടാ ഏതങ്കിലും ജോലി അതെ അത് ശരി നമ്മളെ പോലുള്ളവരെ ഇതക്കെ ചെയ്തിരിക്കുള്ളു
നിക്ക് എത്രയായി തീരാറായോ
ആഹ് ആയിക്കൊണ്ടിരികുണു
ആഹ് എത്ര കോൾഓകെ വിളിച്ചപ്പോ
എത്ര കോൾ ഇരുപതെണ്ണം ക്കെ ആയിട്ട് ഉണ്ടാവു
അതെല്ലേ എന്റെ അത്ര ആയിട്ടില്ല ഞാൻ ഇപ്പോ തൊ ങ്ങെള്ളൂ
ആഹ് ഇങ്ങള് വിളിച്ച് കൊണ്ടിരി
എ
ഇങ്ങള് വിളികോണ്ടി ഇതിക്ക് അപ്പോ ഇങ്ങക്ക് കോൾ തിരോല്ലോ മ്മ്
അഞ്ച് കോൾ വിളിക്കല്ലേ ലൊ
ആഹ് ആഹ്
അഹ് അപ എപ്പഴു സമയൂണ്ട് വിളിക്കാനൊക്കെ
മെസേജ് അയച്ചാ മതി പിന്നെന്താ വേറെന്താ ന്നാ തരി ഇന്നായിക്കോട്ടെ
ആഹ് ശെരിയത് അഹ് അഹ് ശ്